ആഹ കേക്കുന്നില്ലേ ആഹ എന്തൊക്കെയണ്ട് വിശേഷം
സുഖമായിരിക്കുന്നു ആ പിന്നെ ഇന്നലെ പ്രീയൊന്നുല്ലായിരുന്നു
ഇന്നലെ ഫ്രീയല്ലായിരുന്നു കൊറച്ചേ കൊറച്ച് ബിസി ആയിരുന്നു ഒന്നമത് വീട്ടിലായിരുന്നു അപ്പം പിന്നെ അവിടു തിരക്കില്ല ഇപ്പ അങ്ങോട്ട് തിരിച്ചു വന്നേ മഴ ഇണ്ടല്ലോല്ലോ ഇന്ന് നല്ല മഴയണല്ലോ നാട്ടില്
നമ്മ വട്ടില്ല ഇവിടില്ല ഇവിടെ വേറെ എവിടെയൊക്കെ പേയുന്നുണ്ട് വലിയ ചുടില്ലാരുന്നു
ആഹ ഇവിടെ ഒരു ഒന്നരൊക്കെ കാറ്റില്ല
ആഹ
അത്യാശ്യം നല്ല മഴയുണ്ട്
ആഹ ഇവിടെ പെയ്തിട്ടില്ല മഴ കോൾ ഉണ്ട് പെയ്തില്ല.
ആഹ
ഇന്നലെ രാത്രിയിലൊക്കെ മഴയായിരുന്നു.
ആ രാത്രി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചൂട് ആ ഒരു നല്ല സഞ്ചാരം പിടിച്ച ചൂടൊക്കെ നൊയിഞ്ഞ് പോയിക്ക്ണ്.
ആഹ ചൂട് കുറഞ്ഞു ചൂട് കുറഞ്ഞു പിന്നെ ആ ഫുഡൊക്കെ കഴിച്ചോ? പിന്നെ. ഞൻ സ്പെഷ്യല് ചെറിയ ചൂത കറി വെച്ചായിരുന്നു.
ആ
ചൂരക്കറി. പിന്നെ ആ സ്പെഷ്യലായിട്ട് അതേ ഒള്ളു വേറെ ഇല്ല.
ആഹ
പിന്നെ ഇത് നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്കു വരട്ടി. തൈര് ചോറ്.
ആ ചൂടത്ത് അ തന്നെ നല്ലതും വേറെ. സ്പെഷ്യലു പോകാതെ ഇപ്പത്തെ കാലത്ത് എങ്ങനെ
ആ ഓക്കെ ഓക്കെ പിന്നെ
കുഞ്ഞ് കുഞ്ഞു റങ്ങി ഉറങ്ങ് ണ സമയത്താണൊരു ഇത്ട്ട്. ടൈം കിട്ടറിയ ഒരു രണ്ട് മണിക്കൂർ ഇനി ഫ്രീ ആണ് അപ്പൊ ഞാനങ്ങനെ ഇനിയിപ്പോ വിളിച്ച തന്നെ അതാണ് ഓക്കെ.
ആഹ പിന്നെ ആ നമുക്ക് വേണ്ട നല്ലേ ഒള്ളൂ ബാക്കിയുള്ളവർക്ക് ചായ വേണ്ടേ?
ഇല്ലല്ല പിന്നെ മോളാണ് മോൾക്ക് ചായ ഇഷ്ടല്ല ഞാനും മോളു മോളും തന്നെ ഒള്ളു അവൾക്കും ചായ ഇഷ്ടല്ല അപ്പോ അ ആ പരിപാടിയില്ല ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാലാണ് ചായപ്പൊടി പഞ്ചസാരിം തെരഞ്ഞ് നടക്ക. എവിടെ എവിടെന്നുള്ളത്.
ആഹ ആ
അതി കൊന്നത് ച ഇപ്പൊ ചായ പരിപാടി ഇല്ല.
അമോളെന്ത് ചെയ്യുന്നു?
ഓള് നാലാം ക്ലാസില ഇനി നാലാംക്സ്സിക്ക് ഇപ്പ തേർഡ് കഴിഞ്ഞു ഇനി ഫോർത്ത്ക്ക്.
ആ ഓക്കെ ഓക്കെ ഓക്കെ. അവധിയോണ്ട് ചാട്ടൊക്കെ ആയിരിക്കുംല്ലേ?
ആഹ ഞങ്ങള് എന്റെ വീട്ടില് വിരുന്ന് പോയതായിരുന്നു ഇപ്പൊ രണ്ടു ദിവസത്തിന് ഇന്നലെ. ഇപ്പൊ കുറച്ച്ടൈമായിട്ടുള്ളു ഇങ്ങട്ടിന്റെ ഹസ്ബൻഡറ് വീട്ടിൽക്ക് എത്തി ട്ടൊള്ളു. നല്ല മഴയാണ്.
ഓക്കെ ഓക്കെ ഇത്. ജോലി ജോലിക്കൂടലൊന്നുംല്ലേ?
എന്ത് മനസ്സിലായില.
പോയിട്ട് വന്നതിന്റെ ജോലി ജോലി കൂടുലൊന്നുലേന്ന്.
ഓ വന്ന് പാ ട പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണക്ക്വിട. എത്തിയത് എത്തിയ പാടെ തന്നെ ചോറ് പോയ ദിവസം തന്നെ വെച്ചത് ണ്ടായിരുന്നു ഞാൻ ഫ്രിഡ്ജില് വെച്ച് പോയിരുന്നു. പിന്നെ പോന്ന ടൈമ് തന്നെ അവിടുന്ന് അങ്ങാടിന്ന് മീനൊക്കെ വാങ്ങിച്ചിട്ടാ പോന്നേ. അതൊക്കെ മസാല വെച്ച് മക്കൾക്ക് പൊരിച്ച് കൊടുത്ത് പിന്നെ കറിനോട് വല അവൾക്ക് താല്പര്യല്ല എനിക്ക് വേണ്ടീട്ടാണ് ഞാൻ ഉപ്പേരിയും കറിയും ഒക്കെ വെക്കല്. അപ്പൊ ഇന്ന്പ്പോയി അവിടുന്ന് എത്തിയാ ക്ഷീണത്തി ല് ഞാന് അതൊന്നും ഉണ്ടാക്കില്ല പെട്ടെന്ന്. മീൻ ഫ്രൈ ചെയ്തങ്ങാണ്ട് വേഗ അതുകൊണ്ട് അങ്ങോട്ട് ചോറ് കയിച്ചു പിന്നെപ്പോ എല്ലാ ക്ലീനിങ്ങും മോനെ മോനെ കുളിപ്പിക്കലും ഉറക്കലു ഒക്കെ കഴിഞ്ഞപ്പത്തീന് ഒരു വാത്തായി പിന്നെ അങ്ങനെ
ആഹ്
ഇരിക്കണത്
ഇപ്പാണ് ഒന്ന് ഫ്രീയായത് ഇനിപ്പൊ പൊറത്ത് കറങ്ങണം പൊറത്ത് കറങ്ങാവേണ്ടി നോക്കുമ്പോ മഴയാണ് കൊറച്ച് ചെടികളൊ- കൊണ്ടന്നിട്ടുണ്ട് വീട്ട്ന്ന് വന്നപ്പോ ചട്ടിയൊക്കെ വേച്ചിട്ടാ പോന്നേ ഇനിയതൊക്കെന്ന് നട്ടുപിടിപ്പിക്കണം. ചെടിനോട് പയങ്കര ഇൻട്രസ്റ്റാ
ആഹ്
ഈ ചെടികള് പച്ച- കറികള് ഇങ്ങനെ നമുക്ക് വീട്ടക്കാവശ്യള്ളത് ഞാൻ അങ്ങനെ പൊറത്തുനിന്ന് പച്ചക്കറിയൊന്നും അധികം വ വാങ്ങിക്കയില്ല.
ആഹാ
ഇണ്ടാക്കും പക്ഷെ ഇപ്പൊ ഞങ്ങള് നാട്ടീന്ന് പോയ സമയത്ത് എയ് മഴല്ല ഓ നല്ലോണം ഒക്കൊന്ന് ഒണങ്ങിപ്പോയ് ഇനിയിപ്പോ ഒന്നുകൂടി ആദ്യക്കത് നട്ടു പിടിച്ചിട്ടണോ
അപ്പൊ ആഹാ ഹസ്ബൻഡടുത്ത് എത്ര നാളാരുന്നു ഇവിടുന്ന് പോയത് അടപോയ്നിന്നെ
പോ
മുമ്പിവടെ ചെയ്യാനാ മറ്റേ നനച്ച് കൊടുക്കാൻ ആരുവില്ലാരുന്നോ
ആ പ് ഹസ്ബൻഡന്റെ ഫ്രണ്ടിന്റെ വീട് തൊ- തൊട്ടാണ് അപ്പോ വെക്കേഷനായപ്പോ ഓളും കൊറച്ചൂസത്തേന് നാട്ടിക്ക് പോയ് എവടെ വീ- ട്ടിക്ക്പ്പോയ് അപ്പൊ
ഓഹ്
സ്വന്തം വിട്ടി ആ ടൈമില് ചെടിയൾക്കൊന്നും വല്ല്യ പ്രശ്നം പറ്റീട്ടില്ല പക്ഷെ പച്ചക്കറി ഐറ്റംസൊക്കെ നമ്മളെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഒണ്ടാരുന്നു അതൊക്കെ പറ്റെ ഒണങ്ങി പോയ് ചരങ്ങാ അങ്ങനത്തതിനൊന്നും തീരെ വെള്ളം കിട്ടൊക്കെ പോയ്ക്കണ് എന്നാ ഇതൊന്നും ഇല്ലാ പിന്നെ ഇതില് വല്യാ മരങ്ങളൊക്കെ ഒന്നുവരാ റംമ്പൂട്ടാനൊന്നായിട്ടില്ലാ കഴിച്ചിട്ടുണ്ട് പ്പൂ ചിക്കൂനങ്ങനത്തെ ഐറ്റംസിനൊന്നും ഒന്നും വല്ല്യ പ്രശ്നല്ല ചെറിയ ചെറിയ ഐറ്റംസ്സാണ് ഇങ്ങനത്തെ ഈ വള്ളിമണ്ടാണ് സാ സംഭവങ്ങളൊക്കെ അതെ
ഇപ്പാ ആഹ് അത് പെട്ടെന്നുണങ്ങിപ്പോവും ചൂടായോണ്ടേ
ചീരെക്കെ ഇങ്ങനെ മൊരടിച്ച് നിക്കാ ഇങ്ങനെ ഒരുപാ അധികം വളർച്ചില്ലാ- പണ്ടെങ്ങനായിട്ട് ഇങ്ങനെ നിക്കാ അപ്പൊക്കെ ഒന്ന് വെട്ടി കൊടുത്തിക്കണ് ഇനി തളിർ ത്തുരാണെങ്കിൽ വരട്ടേ വിചാരിച്ച്
അ വൈട്ടൊരു ഫുഡ് ആക്കിന്നാണോ പറഞ്ഞേ
ഇല്ലാ വൈകിട്ടത്തേക്ക് ഞങ്ങക്ക് ചോറിന്റെ പരിപാടി വല്ലാണ്ടില്ലാ മോള് ചെലപ്പോ ചോറ് കയിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തിയോ ഓഹ് അങ്ങനെ എന്തെങ്കിലും സ്- സാലഡോ അങ്ങനെ എന്തേ റ്റു ലെയ് ലെയ്റ്റായിട്ട് അങ്ങനെ അങ്ങട്ട് പോവും
അത് ഈ ആക്കളമായിരിക്കുംല്ലേ
ഞാ ആഹ് സമയത്തേ ആക്കുള്ളൂ നേരത്തെ ആക്കിവെക്കൂല മൂ ആ മോനാണെങ്കി പിന്നെ കൂ എന്തേലുആയിട്ടൊണ്ടകില് പഴം പുഴുങ്ങീറ്റ് അതങ്ങനെ എതാക്കി കൊടുക്കും അല്ലെങ്കില് നീ അമൃതം പോ- പൊടിയോ അങ്ങനെന്തെങ്കിലും അതൊക്കെ കുറുക്കാക്കീട്ട് അങ്ങനെ കൊടുക്കും
ഹസ്ബൻ്റെന്തുവാ ജോലിചെയ്യ്ന്നേ
ആരെ
ഹസ്ബന്റ്
സ്വന്തമായിട്ടുള്ള പരിപാടിയാണ്
ആഹ് സഹോദരങ്ങളൊക്കെ എടുത്താണോ-
ആഹ് പിന്നെ ഒനിക്ക് രണ്ട്- പ്പ രണ്ട് ബ്രദേഴ്സ് ള്ളൂ രണ്ടാളും ബാംഗ്ലൂരാണ് ഒരാള് ബി എസ് സി നേഴ്സ്- സിംഗ് കഴിഞ്- ടൂറിസം മാനേജർ ആണ്- രണ്ടാളും ബാംഗ്ലൂരാണ് നാട്ടിൽ ഉപ്പേം ഉമ്മേം
ഹസ്ബെന്റെ
ഹസ്ബന്റെ ഫാമിലി എല്ലാരും ഉ- ഏട്ടനും അനിയനും ഉമ്മി ഉപ്പിയും ഒക്കെ ഉണ്ട് ഞങ്ങളിപ്പോ-
ആഹ്
താമസം മാറി ഏകദേശം ഇപ്പൊരു- ഏഹ് എട്ട് ഒമ്പത് മാസൊക്കെ ആയിട്ടുള്ളൂ ഞങ്ങൾ മാറിട്ട്- ബാക്കി ആഹ് അടുത്താണ് തറവാട് വീട് അടുത്താണ് എല്ലാരും വരും ഉപ്പേം ഉമ്മേം അനിയനും ഏട്ടനും വൈഫും കുട്ടിയോളും എല്ലാരും ഉണ്ട് തറവാട്ടില് അഹ്
എന്താ പ്രോഗ്രാം ഇനി അടുത്ത ഓരോ സെക്ഷനോക്കെ എന്തോ പ്രോഗ്രാം-
ഇഞ്ഞി കറങ്ങണം പിന്നെ മഴ പെയ്ത് മഴ പെയ്തിട്ട് ഇങ്ങനെ ചെടി നടണം അതെ മോന് ഉറങ്ങണ സമയത്തെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുള്ളൂ ഓഹ് അവന് ഭയങ്കര ആക്റ്റീവാണ് പെട്ടന്ന് നമ്മള് ഒരു ചെടി ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ചെടിച്ചെട്ടിൽ മണ്ണ് നിറച്ച് പിന്നെ ചെടി നടും അതിവിടെ വെക്കുമ്പോക്കി ഓന് അതെടുത്ത് വലിച് അയ്തേ ചെടി പറിച്ചിങ്ങാണ്ട് ഓടും അങ്ങനെ ഭയങ്കര വികൃതിയാണ് അപ്പൊ പിന്നെ ഓന് ഉറങ്ങുന്ന സമയത്ത് നമ്മക്ക് നമ്മടെ കാര്യങ്ങളായി യിട്ട് എന്തങ്കിലുമൊക്കെ നമ്മുക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂറേ ഉള്ളൂ
ഓക്കെ
എങ്ങനെ വികൃതിയണാ
ആഹ് നെറ്റ് റീചാർജ് ആയിണ്ട് ഇപ്പൊ ടി വി നെറ്റ് കൊണ്ട് കണക്ട് ആയിട്ടുള്ള ടി വി ല്ലേ പുതിയ ടിവി ആഹ് നെറ്റ് കണക്ട് ചെയ്യുന്ന യൂട്യൂബ് ഉള്ള യേപം നമ്മള് ഡിഷ് ചെയ്തിട്ടില്ല
ആഹ് ആഹ് ഇവിടെ അങ്ങന ത്തന്നെ ഡിഷ്‌യ്തിട്ടില്ല വൈഫൈ കണക്ട്യ്ത് കൊടുത്ത്ക്കാണ്
ആഹ് ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഇവിടെയും ചെയ്തേക്കുന്നേ അപ്പം ഇന്ന് തൊട്ട് അപ്പൊ എല്ലാം ഫോണ്ന് വേണ്ടി വഴക്കുണ്ടക്കുന്നെ മോന് വൈ വൈഫിന്റെ വീട്ടില നികുന്നെ അപ്പം ഇവക്ക് ഫോൺ വേണ എപ്പേഴും
ആഹ്
അവറ്റൊക്കെ ഉള്ളണ്ടേ ആരും ഇല്ലല്ലോ റീചാർജ് ചെയ്യാ ടി വി അപ്പൊ അത് കാർട്ടൂൺ കണ്ടിട്ടിരിക്കാണ്
ആഹ്
രാവിലെ തുടങ്ങിയ പരിപാടിയാ
ആഹ് ഇവിടെ ഓള് കുറച്ച് എട്ട് വയസ്സായില്ലേ അപ്പൊ കൊറച്ച് എട്ട് ഒമ്പത് വയസ്സായി ആൾക്ക് അപ്പൊ ഓൾക് കുറച്ച് കാർട്ടൂണാണ് വേണ്ടത് മോനാണെങ്കി ഇപ്പൊ രണ്ട് വയസ്സല്ലേ അപ്പൊ ഓൻക്ക് ഓന്റെ ലെവൽലെ കാർ ട്ടൂണാണ് അപ്പൊ രണ്ടും അടിയേകാരം വേണ്ടിട്ട്
ആഹ് ആഹ് ആഹ് ആഹ് അപ്പം നമ്മളിപ്പോ അങ്ങനെ കണ്ടുകൊണ്ട്ക്ക രാവിലെതൊട്ട് തുടങ്ങിയ പരിപാടിയായിത് ഇന്നലെ പിന്നെ ഇന്നലെ വരെ അംഗൻവാടി പോവായിരുന്നു
ആഹ് ആ അവിടെ അംഗനവാടി അടച്ചിട്ടില്ല ആഹ് ഞങ്ങളെ നാട്ടിലൊക്കെ ഈ ചൂട് കാരണേ ആങ്ങ്ക്ക് ചൂട് കാരണം അംഗനവാടിയൊക്കെ ക്ലോസ് ആണ്
ഒരു രണ്ടാഴ്ചത്തേക്കേ ഉള്ളായിരുന്നത് ഇവിടെ ഇവിടെ രണ്ടാഴ്ചത്തേക്കേ ഉള്ളായിരുന്നു ആ സമയത്ത് മുമ്പേ വിട്ടില്ല അതിന് മുമ്പ് ഇപ്പഴാ വിടാൻ തുടങ്ങിയെ കാരണം ഞങ്ങള്
ഞാന് മോന് പൊടി വാങ്ങിക്കാൻ വേണ്ടീട്ടേ അങ്ങനെ ചോദിച്ചു നോക്കുമ്പോ അങ്കനവാടീന്ന് അമൃ തം പൊടി വാങ്ങിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ അംഗനവാടി ക്ലോസ് ആന്ന് പറഞ്ഞ് കുട്ടികൾക്കുള്ള ഫുഡിലുള്ള ഐറ്റം ആണ്
ആഹ്
ഇവിടെ അവിടെ അങ്ങനെയുണ്ടോ ഇവിടെ വീ വീട്ടീന്നുള്ള ഫു കുട്ടികൾക്ക് അംഗനവാടിത്തെ ഫുഡ് കൊടുക്കാത്തോണ്ട് അതിന്റെ അരി സാധനങ്ങളുമൊക്കെ കുട്ടികൾക്ക് വീട്ടിക്ക്
ആഹ് ആഹ് ഇവിടെ അങ്ങനെ കിട്ടിയൊന്നുമില്ല ഇവിടെ ടെ അവധിയായോണ്ട് ഇപ്പോ രണ്ട് മാസ ഈ കഴിഞ്ഞ മാസം പോയില്ല ഈ മാസം ഈ രണ്ടു മൂന്ന് ദിവസേ ആയിട്ടേയുള്ളു പോവാൻ തുടങ്ങിയത്
ആഹ് ആഹ്
ആഹ് വൈഫിന്റെ വീട്ടില് ആഹ് എന്റെ വീട്ടിലായിട്ടുക്കെ പോയിട്ട് വന്നിട്ടെ
ആഹ് ആഹ്
അതെ അങ്ങനെ അതുകൊണ്ട് പിന്നെ ഇപ്പഴാ പോയേ കുറച്ചുസേ ആയുള്ളു പോ
ആഹ് ഹസ്ബന്റെ അനിയൻ മോന അനിയന്റെ മോനും അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ടീച്ചേഴ്സ് പിന്നെണ്ട് കൊടുത്ത അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ
നമ്മള് കയിക്കാൻ കൊടുക്കണ സാധനങ്ങളൊക്കെ വീട്ടിക്ക് കൊടുത്ത് വിട്ടേക്കണ് പറഞ്ഞ ഒരു കുട്ടിക്ക് ഇത്ര ഗ്രാമെന്നു ഉണ്ടാവുവല്ലോ ഒരു ദിവസം കൊടുക്കണ്ടത് അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ഉള്ളത് അങ്ങനെ കൊടുത്ത് വിട്ടേക്കണ കാരണം
ആഹ് അവിടെ എന്തൊക്കെയാ അംഗൻവാടിയിൽ ഉള്ളത്
ആഹ് എന്നാ ഓക്കെട്ടോ ഞാൻ കുറച്ച് കഴി
മെനു വേണം ആഹ് ശരി ശരി
ഓക്കെ കട്ട് ചെയ്തോളു